ഹലോ
ആ എന്താണ് വിശേഷൊക്കെ
നല്ല വിശേഷം അവിടെന്ന വിശേഷം
അവിടെ നല്ല വിശേഷം അങ്ങനെ പോകുന്ന് ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ചു അവിടെയോ
ഇല്ല കഴിച്ച ഇല്ല കൊറച്ച് ഒമ്പത് മണിയൊക്കെ ആകും കഴിക്കാൻ
ഓ
അവിടെ നേരത്തെ കഴിക്കോ
ആ ഇവിടെ നേരത്തെ ക യിക്കും
എന്തേനെ ഫുഡ്
ആഹ ചോറും ചിക്കൻ കറിയും
രാവിലെ ഉ ഉണ്ടാക്കിയതായിരികുംലെ
ഉചക്ക് ഉണ്ടാക്കിയത് തന്നെയായിരിക്കുംല്ലേ കഴ്ക്കല് ഹലോ
ആഹ അതെ അതെ കേൾക്ണ്ട്
കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല കൃഷിയും കാര്യങ്ങളൊന്നുല്ല്യ അവിടെണ്ടോ
ഇല്ല ഉമ്മങ്ങനെ ചെറുതായിട്ട് എന്തൊക്കോ ഉണ്ടാക്കും തക്കാളി പച്ചമുളക് അങ്ങനൊക്കെ
ആ
പഠിക്കാണോ നിങ്ങൾ
ആ പഠിക്കാണ് നിങ്ങൾ എത്രിലാ പഠിക്കുന്നത് ഞാൻ ഡിഗ്രി
ഉം ഡിഗ്രി കഴിഞ്ഞോ
ഇല്ല ഇല്ല കഞ്ഞിട്ടില്ല അവിടെ പഠിക്കാണോ
ആ ഞാൻ ഡിഗ്രി കഴിഞ്ഞു
ആ
ഇപ്പത്ര ഏത് ഇയറാ
ഞാന് ഏ നാലാമത്തെ മൂന്നാമത്തെ ഇയർ ഒരു മിനിറ്റ് ട്ട ആ മൂന്നാമത്തെ ഇയർ
ആ ഏതാടുത്തത്
ബി എ എക്കണോ മിക്സ് നിങ്ങളോ
ഞാൻ ബി കോം
ഇനി കഴിഞ്ഞിട്ട് എന്താ പ്ലാന്
ഇത് കഴിട്ട് പ്ലാനൊന്നുമില്ല
ഉം പി ജിക്ക് പോവല
ചിലപ്പോ പോവും ഞങ്ങത് ഫോർത്ത് ഇയർ ഡിഗ്രി ആണല്ലോ
ആഹ ആഹ അപ്പൊ പി ജിക്ക് പോകേണ്ട ആവശ്യല്ലല്ലേ
ആവശ്യംണ്ട് ഒരു വർഷേ പി ജി ഉണ്ടാവുള്ളു
ആ ആ
അതെ
അത് വേണെങ്കിൽ ഇരുന്നോ പോലേ
ആ മതി
ഉ ഉം
ങ്ങള് ഡിഗ്രി കഴിഞ്ഞിട്ടെന്ത പ്ലാൻ
ഞാനിപ്പ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സിനന് ചേർന്ന്ണ് ങ്ങനെ ട്രിപ്പൊക്കെ പോയിനോ കോളേജ്ന്ന്
പിന്നെ പിന്ന ആരെക്കെണ്ട് കോളേജ് ട്രിപ്പ് ആയിട്ടില്ല കോളേജിന്ന് ട്രിപ്പ്
ഓ നിങ്ങള് പോയില്ല
ഇല്ല ഞങ്ങൾത് ആവിണൊള്ളു നിങ്ങള എവിടക്ക പോയിേനെ
ഞങ്ങളും മണാലിക്ക്നെ പോയത്
ആഹ എന്നിട്ട് അവിടത്തെ വിശേഷം എന്തൊക്കേ നി
വിടെന്താ അടിപൊളിയാണ് നല്ല തണുപ്പൊക്കൊണല്ലോ
ആഹ
അവിടക്കുമ്പോ വിചാരിക്ക് ഇങ്ങോട്ട് പോന്നാ മതിയേനി അവിടുത്തെ തണുപ്പോണ്ട്
ആഹ
ത്ര ജായക്കറ്റ് ട്ടാലും മതിആവൂല
ഹും
ഇവിടത്തെ വിചാരിക്ക ഒന്നും കൂടി അങ്ങോട്ട് പോവണം
ഷ ഇങ്ങള് എവിടൊയിരുന്നു പഠ്ച്ചേ
ഞാൻ ഇവിടെ അടുത്തൊരു കോളേജിലായിരുന്നു
ആഹ
ട്രിപ്പൊന്നുംപോവലല്ലേക്കു ലെ ഫാമിലി ആായിട്ട്
ആഹ് പോരണ്ട്
എങ്ങോട്ട പോലെ
ഞങ്ങള് മൂന്നാറ് അങ്ങനെ കൊറെ സ്ഥലത്ത്ക്ക് പോവാറ്ണ്ട്
വെക്കേഷൻില് പോയി നോ
ഈ വ്യക്കേഷൻല് പോവാാൻ പറ്റിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഇറ്റ്വൻ കാര്യങ്ങളൊക്ക കണ്ടെ
ആഹ
അപ്പം ഈ വെക്കേഷൻ കിട്ടിയില്ല ങ്ങനെ
ക്യാഷ്ല്ല ഇൻവൺഷിപ്പ് ഉണ്ടാവല്
ആ ഇപ്പം ഈ വർഷം മുതലാണ് ഫോർത്ത് ഇയർ ഞങ്ങള് വർഷം മുതലാണ് ഫോർത്ത് ഇയർ ആക്കിയത് ഇപ്പൊ വെക്കേഷൻിലായിരിക്കും
ആ ഉ ഫോർത്ത് ഇയർക്ക ഉണ്ടോ
ഫോർത്തിയർ നോക്കട്ടെ ചിലപ്പോ ഇരിക്കും
ഇരുന്നോളി അതെല്ലെ നല്ലത്
ഹ് ഹ് ഇരിക്കേനി പക്ഷേ ഞങ്ങള കോളേജ് അത്ര ഒരു ഇതില്ല
വൈബില്ല
ഉം എന്തായാലും പോയില്ലേ ഒരു കൊല്ലം കൂടിയല്ലേ
ആഹ് ഹ് ഞാന് വേറെ കോളേജിലേനും തൃശ്ശൂർ കോളേജിലേനും പിന്നെ അവിടെന്ന് ഇങ്ങട്ട് മാറിയതാ
അതെന്തേ മാറിയെ
ഹോസ്റ്റലും കാര്യങ്ങളും റെഡി ആവാത്തോണ്ട്
ഇപ്പൊ അവിടെ ന്നെ മ യേനേ ന്ന് വിചാരിക്കയുണ്ടോ
അതെ
ഉം മാറി ഞാൻ അല്ലെങ്കിൽ ക്ലാസ്സ് തുടങ്ങിയവരെ മാറിയത്
നമ്മള് ഒരു വർഷം കഴിഞ്ഞന് ശേഷം
ഉം ഫ്രണ്ട്സ് ഒന്നും ആയില്ല ഇവിടെ
ആ ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ കോളേജ് കൊറച്ച് മാനേജ്മെന്റ് കൊറച്ച് സ്ട്രിക്റ്റ് ആണ്
ഉം ഉം
ട്രിപ്പ് ഒക്കെ പോവാൻ പ്ലാനിടണ്ടോ
അവിടെ ഇവിട പന്ന് ഇങ്ങ് പോണുണ്ട് മ്മളെ അക്കൗണ്ടിങ്ങിന്റവിടുന്നൊക്കെ
അവിടെ ഞാൻ ഇപ്പം ര ണ്ടു മൂന്ന് സൊയിട്ടുള്ളു പോവാൻ തൊടങ്ങിട്ട് എല്ലാരും ആയിട്ട് കമ്പനി ആയിട്ട് വര് നോടോ ഇപ്പൊക്കെ കൊറച്ച് എങ്ങിട്ടായിരിക്കും ഉണ്ടാവുക
അതൊന്നും
ഇപ്പൊന്നും ഉണ്ടാവില്ല ഇണ്ടാവൂല
ആഹ് ആഹ്
മയ ഉണ്ടോ ഇനി ഒന്ന്
ആഹ് മയൊക്കെ ഇണ്ട് അവിടെ ഇണ്ടായി മഴ
ആഹ് ഇപ്പൊ കൊറച് ദിവസായിട്ട് നല്ല വെയില ഇന്ന് ചെറുതായിട്ട് മഴ പെയ്തീനു
ഇവിടെ നല്ല മഴ പെയ്തുണ്ട് ഇന്ന് ഞങ്ങള് ഇത്‌- എല്ലാരുംപാടി കാ കാറ്ററിങ്ങിന്റെ വർക്കിന് പോവലുണ്ട്
മ്
ഫുഡ് സർവ് ചെയ്യാനും അപ്പൊ പിന്നെ ഫുൾ അവടെയാന്
ഏ എല്ലാരും പോവലുണ്ടോ
ആഹ് ഞങ്ങള് കോളേജില് കൊറച്ച് ഗ്യാങ്ങായിട്ട് അങ്ങനെ പോകും
ഓ ഓ അങ്ങനെ
സാലറി ഒക്കെണ്ടോ
അങ്ങനെ വെയ്ജാണ് ദിവസക്കൂലിയാണ്
ആ ഹ് ആ ഹ് എത്ര കിട്ടാ
ഒരു സിക്സ് ഹൺഡ്രഡ് അങ്ങനെ
ആഹ് ആഹ് എപ്പളാ പോല്? രാവിലെ മു പോവും.
ആ രാവിലെ പോണം. എട്ട് മണിയാമ്പോത്തിനൊക്കെ പോണം. ഇന്നട്ട് എന്താണ് ഉച്ച മൂന്നരൊക്കെ രൺ രണ്ട് മണിയാവ്മ്പോത്തിന് അവടെ തീരും. പിന്നെ മ്മള് ഫുഡ് കയിച്ചിങ്ങട്ട് പോരും.
ആഹ് ആഹ് യൂണിഫോമൊക്കെണ്ടായിന്?
ണ്ട്. ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ഷേട്ടും ബ്ലാക്ക് ഷോളും.
ആഹ് ആഹ് അങ്ങനെ കോളേജുള്ള ഫ്രെണ്ട്സൊക്കെപ്പാടെ പോവ ലായിരിക്കൂലേ?
ആഹ്.
ആഹ് ആഹ്. ചെടിയൊക്കൊണ്ടോ വീട്ട്ല്?
ആഹ് ചെർതായിട്ടൊക്കെ.
കുക്കെയ്യാനൊക്ക ഇഷ് ട്ടാണോ?
ആഹ് കുക്കെയ്യാറ്ണ്ട് ങ്ങളോ?
ആഎടക്കൊക്കെ ഉമ്മ ഉണ്ടാവുമ്പോ ഉമ്മന്നെണ്ടാക്കും നിക്ക് മടിയാണ് ഉമ്മങ്ങേട്ടേലും പോകാണെങ്കില് ഞാൻണ്ടാക്കും
ഇങ്ങളെന്തൊക്കെ കുക്കിയല്
അങ്ങനെ ചോയ്ച്ചാല് ഞാനും മന്തിണ്ടാക്കിനു പെരുന്നാളിന്
ഓ ഉം
ഞമ്മക്ക്ഷ്ടപ്പെട്ട സാധനല്ലേ ഞമ്മള്ണ്ടാക്കുള്ളു
ശ ശരിയാണ് വേറെന്തൊക്കെ ഇങ്ങൾണ്ടാ
ചായക്കടികളൊക്കെണ്ടാക്കലുണ്ടോ
അങ്ങനെണ്ടേ അമ്മള് ഹോസ്റ്റലിൽ നിന്ന ടൈമിലാണ് ഫുഡ്ണ്ടാക്കാനൊക്കെ തുടങ്ങിയത്
ഉം ഹോസ്റ്റലിന് ഫീസൊക്കെണ്ടാവൂലേ
ആ ഇണ്ടാവും നമ്മള്
എങ്ങനെ
പേ അത് കൊറച്ച് വീടെട്ത്ങ്ങാണ്ട് എന്തൊക്കെ ആണ് ആ പീ ജി പോലെ നമ്മളെന്നെ ഫുഡ്ണ്ടാക്കണം
ഏ ഇങ്ങെളല്ലാരുംപാടെണ്ടാക്കലാരിക്കും
ആ ഞങ്ങളെല്ലാരുംപാടെ
ഇപ്പഴുഹോസ്റ്റലിലാ
ഇപ്പൊ ബസ്സില്ലല്ല ഇപ്പൊ വീട്ടില് ഹോസ്റ്റൽ റെഡി ആവാത്ത കൊണ്ടാണ് ടെമ്പറേച്ചർ
അങ്ങനെ ഇപ്പൊ വീടിന്റെ അടുത്തായിരിക്കും കോളേജ്
ബസ്സിലപോലെ നടന്നു
രാവിലെ നേരത്തെ പോവോ
ബൗ
പ്പ എങ്ങനാ
ഒമ്പത് മണിയൊക്കെ ആവുമ്പോ പോവും
ക്ലാസ് എപളാ തുടങ്ങാ പ്പോ
ഒബ്ബരയ്ക് ഒമ്പത് മണി ഒമ്പതേക്കാലാവുമ്പോ ഇനക്ക് വരുന്നോ ഇറങ്ങാം
ആ
ആ
എപ്പ് ഈവനിങ് വരെണ്ടോ
ഒരു മൂന്നര വെള്ളിയാണെങ്കി നാല്മണി അല്ലെങ്കിൽ മൂന്നരയാവും
വരുന്നില്ലല്ലോ
അവിടെ എപ്പളാ തുടങ്ങുക